ഹലോ.
എന്താ വർത്താനം.
നല്ലതന്നെ ഫുഡ് കഴിച്ചോ ചോർന്നോ.
ചോറ് തിന്നാളള പുറപ്പാടിലാണ് ഇയ് ഫുഡ് കഴിച്ചോ?
ആഹ് ഞ കയിച്ചു ഞങ്ങളൊക്കെ കയിച്ചു.
ഉം
കടക്കാനിട്ട്.
ഞാന് ഇന്ന് കൊറച്ചു നേരം വൈകി പോയി കറി ഉണ്ടാക്കാനൊക്കെ. അപ്പൊന്ന്. ഇപ്പൊ പയറ് സാമ്പാറ്ണ്ടാക്കീന്. പയർപ്പേരി ണ്ടാക്കാനും വേണ്ടി അടുപ്പത്തെച്ന്. അയ്ക്ക് തേങ്ങ ചറുക്കിടാണ്ട്.
തേങ്ങക്കെ അരച്ചണ്ടാക്കിയേ അല്ലെങ്കില്. സാമ്പാർ പൊടി.
സാധാ പരിപ്പ് പരിപ്പും പച്ചക്കറിയും വേവിച്ചിട്ട്. സാമ്പാർ പൊടിടൂലേ പുളിയും.
ആഹ് അല്ല വേറെ വെജിറ്റബിൾസ് ഒന്നും ഇട്ടീല്ല.
ആഹ് ഉള്ളതൊക്കെ ഇട്ടാണ് എന്റെ കയ്യിലുള്ളത് പച്ചക്കായ. കിഴങ്ങ് പിന്നെ. മുരിങ്ങാക്കായ വെണ്ട അങ്ങനത്തെക്കെട്ടു.
ആഹ് എന്നിട്ടയ്ക് സാമ്പാർ പൊടിട്ട് വറവിടുമ്പോ സാമ്പാർ.
വറവിട്മ്പോ സാമ്പാർ പൊടിടും. അങ്ങനെ പരിപ്പ് അങ്ങനെ വേവിക്കും ഫസ്റ്റ്. ന്നട്ട് പിന്നെ പച്ചക്കറ്യേള് ഇട്ടൊട്ത്തിട്ട് ഒന്നുടി വേവിച്ചാണ്ട്. അയ്ക്ക് തുള്ളി മോളകും പൊടിം മഞ്ഞൾപ്പൊടി ടും ഉ വേവിക്കും അപ്പങ്ങനെ വേവിക്കും. ന്നട്ട് പിന്നെ ഉലുവിം കടുകും വർക്കും വർക്ക്ണേയ്ക്ക് കരിവേപ്പിലിം. ചോന്ന മൊളകും സാമ്പാർ പൊടിം ഒക്കെട്ടാണ്ട്.
ആഹ്
അങ്ങനെ തൂമിക്കും. ഒരു സിംമ്പിൾ സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാർ.
ഇൻക്കിഷ്ടാ അങ്ങനെ തേങ്ങ അര്ക്കണേനാട്ടിം ഇഷ്ടം ഇങ്ങനെ ണ്ടാക്ക്ണതാ.
ച്ച് ണ്ടാക്കണങ്കി ഇഞ്ഞി സാമ്പാർ കായ ഒക്കെ വാണം.
അഹ് ആഹ്.
പിന്നെ ഞാനയിമക്ക് നോ
അത് വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ്.
മ്
ഞാന് വെള്ളപ്പ ആഹ് ദോശ ക്കൊ ണ്ടാക്കൂലേ. ഉയ്‌ന്ന് ദോശെ ഇഡ്ലി ഒക്കെ ണ്ടാക്കുമ്പോ ഇപ്പോ പറഞ്ഞ അങ്ങനെ ണ്ടാക്കല്.
എ
തട്ടിക്കൂട്ട് സാമ്പാർ.
മ്
പക്ഷെ രസാ.
രസാണ്.
ഞങ്ങള് ടൂറോയപ്പോ കൊണ്ടോയ സാമ്പാർ. മൂന്നരആയിനി തിന്നാനിര്ന്നപ്പോ അതൊണ്ട് തീരുമാനാ യിനി കേടരാനായിനി.
അല്ല അപ്പൊ ന്താ. ന്താണ് സാമ്പാറാണോ കൊണ്ടേയിന്യേ സാധാ ചോറും സാമ്പാറു ആ കൊണ്ടെയിന്യേ.
ആഹ് അസാമ്പാർ ചിക്കൻ കടായി അ ഒക്കെ കൊണ്ടോയിന്യേ. അപ്പോ ഫുഡയിക്കാൻ നേരം വൈകി അത് കേടന്നീല്ല. സ്മെല്ല് ങ്ങനെ വര്നാതിരിണ്ടായിനി ചെർതായിട്ട് അപ്പം. എല്ലാരും പർഞ്ഞ് തേങ്ങ അര്ച്ചൊണ്ടാണ് പിന്നെ ചൂടും അല്ലേ നല്ല.
മ് മ്
പക്ഷെ യെല്ലാരും കൂട്ടിണ് വല്യ കൊയ്പൊന്നുല്ല എന്നാലും ചെറ്യോരു ഇത്. അങ്ങനെ വേം തിര്ച്ചറിണോൽക്ക് കൂട്ടാൻ കയ്യൂല.
ഏ.
അങ്ങനെ.
ടൂറൊക്കെ പോവുമ്പോ തേങ്ങ അര്ച്ചൊന്നും കൊണ്ടോവര്ത് ഞങ്ങള് പോയീനന്നും അങ്ങനെ തന്നെ. മറ്റേ ഗ്രീൻ പീസിന്റെ കുറുമ ണ്ടാക്കി കൊണ്ടോയിട്ടേ. അയില് തേങ്ങര്ച്ചല്ലേ ന്നട്ട് കേടന്നീനി വൽഞ്ഞീനി.
എപ്പളാ ഇങ്ങള് ണ്ടാക്കീ ന്യേ രാത്രി?
ഞങ്ങള് രാത്രീ. ആഹ് വൈകുന്നേരംണ്ടാക്ക്യേച്ച് ഒര് ഏഴുമണ്യോക്കെ ആവുമ്പോക്കുംണ്ടാക്ക്യേ ച്ചീനി ഒമ്പതരാ വുമ്പോ. പോവാനല്ലേ.
ആഹ് ങ്ങള് രാത്രി ഒമ്പതരക്ക് പോയിണ്ടാവും.
ഉം
പിന്നെ രാവിലെ എത്രണിക്കാ ചായ കുട്ച്ചേ?
രാവിലെ ഒരു ഏഴര എട്ട് മണിആയപ്പോത്തിന് കുട്ച്ച് ണ് പക്ഷെ ബസിന്റെ. ഡിക്കിലല്ലേ വെക്ക്ണേ. അപ്പൊ അവ്ട്ത്തെ ചൂടും കൂടെ തട്ടീട്ടേ കുറുമൊക്കെ ആവുമ്പോ വല്ലാ തെളക്കൂലല്ലോ തേങ്ങ.
ആഹ് ആഹ് ഇത് ചിക്കൻ കറി ഞങ്ങള് രാവിലെയക്ക് പൊറോട്ടേക്ക കൊണ്ടായത് തേങ്ങ അരച്ചേനി അത് കേടന്നിട്ടൊന്നുല്ല ഇത് ഞങ്ങൾ നേ ടൈമ് വൈകിയൊണ്ടാ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് സാമ്പാർ ഉണ്ടാക്കിയ
അയിന് അങ്ങനെയല്ല ചിക്കൻ കറി തേങ്ങ വറുത്തരക്കല്ലേ
ആഹ് വ്യത്യാസണ്ട്
ഉം സാമ്പാർ ഇപ്പം വറത്തരച്ചന്ന കേടട്ട ഇല്ലല്ലോ അല്ലെ
കേടന്നെ അത്ര കേടൊന്നും പറയാനില്ല ന്നാലൊരു ഇത്. ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നാ തി ഒന്നുടി നിന്ന്ണെങ്കിൽ കേടെരും മൂന്നര നാല് ത്തുമണി കഴിഞ്ഞ് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ ഇരുന്ന് ആ സമയം ആയോണ്ട് കുറച്ച് നേരേത്തേ ആണ് ഒരു കുഴപ്പോണ്ടാവില്ല
ആഹ് ഫാമിലി മൊത്തം പോയതിന്
ആഹ് എല്ലാരും പാട പോയന് പിന്നെന്താ പിന്നെന്താ ഉണ്ടാക്കണേ വേറെ സാമ്പാർക്ക് വേറെ എന്താ ഉള്ളേ
സാമ്പാർക്ക് പയറുണ്ട് ഉപ്പേരി ഉണ്ടാക്കാം മീന് പയറ ഉപ്പേരി ഉണ്ടാക്കിയ തേങ്ങയൊക്കെ അത് കിട്ടണ്ടേ മീൻ പൊരിച്ചതും അങ്ങനെ വിചാരിച്ച്
ആഹ് ശരി
ഇപ്പൊ പച്ചമുളകില്ല ഇഞ്ഞ് ഹീരാമുളക് ഉണ്ടോനോക്കട്ടെന്ന് ചാരിച്ച് ഇങ്ങ നിക്കനി നേരം വൈകി പോയി
ആഹ് എന്ത് വയ്യേ സുഖല്ലേ
സുഖം ഉണ്ടായിട്ടല്ല ഞാൻകൊറേ തിരുമ്പണ്ടായിനി ആദ്യം രുമ്പലൊക്കെ കഴിച്ച്
ആഹ്
അങ്ങനെ വേരം വൈകി ഓരോ വെറുത ഓരോരോ പണിട്ട് നേരം വൈകി പിന്നെ വൽക്കപ്പാ അത്യാവശ്യന്നുമില്ല പിന്നെർക്ക് മൊബൈലോ ടി വി ഒക്കെ മതി അതുകൊണ്ട് വല്ലാതെ ചോദ്യല്ല
ചോറും വേണ്ട വേണ്ടന്നില്ലല്ലേ
ആഹ് ആഹ് നമുക്ക് ഫീവ് കാണ എന്തെങ്കിലും വ്ലോഗ് കാണാ അതൊക്കെയാണ് പരിപാടി ചൂടു ഉണ്ട് നല്ല വലുണ്ട് ഉം ഇന്നുണ്ട് നിന്ന തിലറുണ്ടായിന്നല്ലേ
ആഹ് ചൂടന്നെ
ഉം
ഇന്നലെ മൂടി നിക്ക ഇനി പക്ഷെ നല്ല വിങ്ങലുണ്ടായി
ഇന്നേലെ മഴയും പെയ്യുന്നില്ല അന്നേരം പെയതില്ല ഒന്നും പെയതില്ല
ആഹ് ഞങ്ങൾക്ക് മഴ ഇന്നലെ
ഇവിടെ മഴക്കാർ ഇങ്ങനെ മൂടിന്നല്ലാതെ പെയതില്ല
നന ഒരു കുറച്ച നേരം ഒരമണിക്കൂർ ഇരുപനിറ്റ് അത്രയേക്കെ ഉണ്ടാവുള്ളൂ കുറച്ച നേരം
ആഹ്
ഒന്ന് തണക്കാുള്ള പെയനെ പിന്നെ ഇന്ന് പിന്നെരുതില്ല ഇന്ന് ചൂടുണ്ട് നല്ല ചൂടുണ്ട് മാങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഫ്രീസറൽ വച്ച് തിന്ന മക്കള് തണുപ്പുണ്ടായിുന്ന
ആഹ്‌
ആ ചൂടട്ട
മാങ്ങ കടയിൽന്ന് വാങ്ങണതോ അതോ പൊറുക്കണതോ
ഉ ആ പുറത്തുന്ന് വാങ്ങിയതുണ്ട് ജ്യേഷ്ഠത്തിൽ തന്നത്ണ്ടായിന് അത് കഴിഞ്ഞിപ്പോ
ഉം
ഇനിയിപ്പൊ പൊറത്തന്ന് വാങ്ങിയതേള്ളു നാടൻ മാങ്ങ ഇണ്ടായിന്
ഓ.
സൂപ്പർ മാങ്ങ നല്ല മധുരണ്ട് മാങ്ങേനോട് ശർക്കരയൊക്കെ ഇട്ട്ണ്ടാക്കി ഉണ്ടാക്കിയതിലേ നല്ല രസാ ണ്ടോ ശർക്കരയൊക്കെ ഇട്ട് ണ്ടാക്കിയാൽ മതിയാര
ആ അങ്ങനെ ഞാൻ ഇവിടെ ഇണ്ടാക്കി വെച്ചിന്.
മാങ്ങാ
ശർക്കര ഇട്ട് ഇണ്ടാക്കി ആ ഞങ്ങള്
കുരുമൊളക് പൊടിയിട്ടാണ്ടല്ലേ?
അത് മ അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ ഇണ്ടാക്കി വെച്ചക്കണ്. മക്കൾക്കൊന്നും വല്ല്യ താല്പര്യല്ല.
നല്ല രസാണല്ലോ പക്ഷെ മാങ്ങന്റെള്ളിൽ ള്ളന്തേണ്ടോന്ന് നോക്കണംട്ടോ മുഴുവനായിട്ട് തിന്നല്ലേ.
ഞാനത് കീറിട്ട് അത് കീറു, ഞാൻ രണ്ട് കീറാക്കി നോക്കിട്ടാണ് പിന്നെ വെച്ചത്.
ആ ഇയ് എന്തൊക്കെ അയ്ൽ ഇട്ടേ? എന്തൊക്കെ ഇട്ടേ?
ഞാന് ശർക്കരയും രണ്ട് കുരുമുളൊക് ചതച്ച ച്ചാണ്ടോ അതൂട്ട് പിന്നെ ഒന്നും ഇട്ടീല്ല. എന്റെ അറിവിന് അനുസ കുറച്ച് ഇങ്ങനെ ഇണ്ടാക്കിയതാണ്. അത് ശർക്കര പാനീയിലിട്ട് അങ്ങനെ വേവിച്ചെടുത്ത്
ഞാൻ അങ്ങനെ ഉണ്ടാക്കൽ. സിമ്മിലിട്ട് ഇങ്ങനെ വേവിക്കും ഗ്യാസമ്മേ വെച്ചാല് രസാണ് ഈ മധുരം ഇല്ലാത്ത മാങ്ങയെക്കെ അങ്ങനെ ഉണ്ടാക്കാം കൊറ ച്ചേരം ആക്കിയാൽ മതി വേഗം അവൂല പുളിയിള്ള മാങ്ങ ങ്ങക്കെ അങ്ങനെ ആക്കിയ നല്ല രസാ
കൊറേ നേരം വേവിച്ചണ് പക്ഷെ എന്താ ഇവര് മക്കക്കൊന്നും പറ്റിയില്ല.
ആ ഓൽക്കൊന്നും പറ്റൂല്ല.
ഓൽ ആ ഓൽക്ക് ആ മാങ്ങങ്ങള് നാസാക്കി എന്നൊക്കെ പറഞ്.
ഉം അത് ചൂടാറിയാലൊക്കെ നല്ല രസാണ് തിന്ന് നോക്കണം.
അപ്പൊ ഞാൻ ഫ്രിഡ്ജ് വെച്ചാണ്ട് എനിക്ക് തോന്നുമ്പോ ഞാൻ തിന്നും.
ആ കുരുമുളകേ കൊറച്ച് കൊറയ ട്ടുടേയിന് എന്നാൽ പിന്നെ ചെറിയൊരു എരിവുണ്ടായാല് ഭയങ്കര രസ. രസേരിക്കും അപ്പം മക്കക്ക് നല്ലോം പറ്റും. ഈ മാങ്ങലൊക്കെ ഉപ്പും മൊള അല്ല ആ ഉപ്പു മൊളകും. ഒക്കെട്ടാണ്ട് ഓർക്ക് ഭയങ്കര ഇഷ്ടല്ലേ. അങ്ങനെ തിന്നനാട്ടീ ഇഷ്ടായിരിക്കും അ. രസാണ് ചെലര് ഏലക്കായിയൊക്കെ ഇടും. ആയ്ക്ക്ട്ടോ. ആ മാങ്ങാ ശർക്കര ഇണ്ടാക്കണായിക്ക് എല-
ആ അരിയിലിണ്ടാക്കി നോക്കിയത.
ആ രസാണ് ഞാൻ ഞാൻ ഉണ്ടാക്കണ്ടേന്.
ഓർക്ക് താല്പര്യംല്ല പിന്നെ ഇപ്പ ഞമ്മള് ആ മ്മക്കായിട്ട് ഇണ്ടാക്കണ്ടല്ലോ അത് വിചാരിച്ച് പിന്നെ ഇണ്ടാക്കിട്ടില്ല.
പിന്നെ കൊറേ കിട്ടീനിയോ?
തോനല്ല എല്ലാർക്കും ഓരോന്നീച്ച അങ്ങനെയാണ്. കിട്ടിയന്ന് അങ്ങനെ ആക്കിയിക്കേന് അപ്പൊ ഓര് തിന്നാത്തോണ്ട് ച് അല്ല ഇവിടെ അടുത്ത് ഇണ്ട് ഒരു മാവ്. നമ്മൾതല്ല വേറേള്താണ് ന്നാലുവെ നമ്മളെ മുറ്റത്ത്ക്കാണ് ചാട.
അവോണ്ട് രക്ഷപ്പെട്ടു. എപ്പം വേണെങ്കി മാങ്ങാ തിന്നാലോ.
എപ്പം മേണെന്നറഞ്ഞാ ഞമ്മക്ക് തോന്നുന്ന തിന്നാൻ പറ്റൂല പക്ഷെ കിട്ടുമ്പം തിന്നാം.
ആഹ് ആഹ് എന്നാലും
ഇപ്പൊ പൊട്ടിച്ചതിന്ന് രണ്ട് മൂന്ന് വീടുകളുണ്ട് രണ്ട്
മത്സരായിക്കൂലേ വീണെന്റെ
മത്സരം അമ്മള മുറ്റത്തന്നെ ആവുമ്പോ ഒരു വേപോയി എടുക്കും
ആഹ്
ആള്
അപ്പൊ അയിന്റെ ആൾക്കാർക്ക് വേണ്ട
ഓരുക്കും വേറെണ്ട് ഓരോ അവിടത്തന്നെണ്ട് മാവ് അവര് വീടിന്റെ തന്നെ അവര് വീട് കൊറച്ച് ദൂരെ
ആഹ് ആഹ്
ദൂരം എന്നാല് കൊറച്ചോയതി എന്നാലും ദൂരം തന്നേണ് നടക്ക
ഉം ഉം ആഹ് രസാണ്
ഇപ്പം
മാവൊക്കെ ഇണ്ടായല് അത് മെക്കൊ കൂടി ഇഷ്ടാവണം നല്ല രസാ എങ്ങനെ
ഉം മാവുവുണ്ട് കശുമാവുവുണ്ട് ഒക്കെ മുറ്റത്ത്കാണ് ചാടുന്നറിയ
ഞാനിപ്പൊ വിളിക്കാട്ടൊ എന്നാല്
ആഹ് ആഹ് ആഹ് ആഹ് ആയിക്കൊ